ഹലോ
കേക്കാമോ?
ആതെ കേക്കാം കേക്കാം. എവെടെ.
ഞാൻ ഇവെടെ ഓസ്പിറ്റലിൽ നിക്കുന്നു.
ആഹ് എന്തുപറ്റി
ഉം. ഞങ്ങെടെ അമ്മൂമ്മക്ക് വയ്യാ. അപ്പം കാണിക്കാ നിക്കാണ്.
ഏഹ് കാണിച്ചാ എന്നിട്ട്?
ആഹ് കാണിച്ച്. ഇനി ബ്ലഡ് റിസൾട്ട് എടുക്കാനിവിടെ നിക്കുന്നു.
മം മം ഞാൻ ഇവെടെ അച്ഛന് വയ്യാട്ടോ. അങ്ങനെ അച്ഛനുമായിട്ട് ഹോസ്പിറ്റിലിൽ വന്നു.
ആന്നോ പനിയോ? ആഹ്
ആഹ് ഇപ്പം മറ്റേ ഷിഗല്ല അതൊക്കെയില്ലേ. ഏഹ് അതോണ്ട്. ചെറിയ പനി വന്നപ്പഴേ ഇവെടെ ഹോസ്പിറ്റലിൽ വന്നു.
ആഹ് ആഹ് ആഹ് പ്രൈവെറ്റായിട്ടാണോ കാണിക്കുന്നേ?
അല്ലല്ല. ഞങ്ങെക്ക് മറ്റേ ഇ എസ് എ ഒണ്ട്. അതിനാ അവടെ കൊണ്ട് പോകും ഉം
അവടെ എന്താ കിളി കരയെന്ന സൗണ്ട്?
അവടെ ദേ രണ്ട് മൈന നടക്കുന്നു.
ആന്നോ ഉം അന്നിട്ട് കാണിച്ചോ അച്ഛനെ കാണിച്ചോ?
കാണിച്ചു, കാണിച്ചു. ഇനി അവടെ അഡ്മിറ്റ് ചെയ്യണം.
ഒറ്റക്കോള്ളോപ്പം?
ഹ്
ഒറ്റക്ക് അല്ല. ഒറ്റെക്കെയൊള്ളോന്ന് അപ്പം.
ആഹ് ഒറ്റക്കേ ഒള്ള്‌
ആഹ്
പിന്നെ നീ നാളെ ജോലിക്കൊന്നും പോന്നില്ലേ?
ഏഹ്?
ജോലിക്കൊന്നും പോണില്ലേ.
ജോലിക്ക് ഇന്ന് ഞാൻ ലീവെടുത്തു. ജോലിക്ക് പോയ്ക്കൊണ്ടിരുന്നില്ലേ. ഞാ ൻ ലീവെടുത്തു.
ആഹ് എന്ത് ജോലിക്കാരുന്ന് പോയ്ക്കൊണ്ടിരുന്നേ? എന്ത് ജോലിക്കാരുന്നു?
ഞാൻ ബാങ്കില് ക്യാഷെറ് ആയിട്ട് പോക്കൊണ്ടിരുന്നല്ലേ.
ആണോ ആഹ് ആഹ് ആഹ് ഇപ്പൊ എന്താ അത് രാജി വെച്ചോ.
ഇല്ല ഇല്ല ഇന്നത്തേക്ക് വേൻ മാത്രം ലീവ് എടുത്ത്.
ഓ ഓ അങ്ങനെ.
ഉം
നമ്മള എവ്ടെ ഒരു വെ ഗസ്റ്റ് വന്നാർന്നു ഞാനത് ചോയ്ച്ച ജോലിക്ക് പോണുല്ലന്ന് ചോദ്ച്ചു.
ആഹ് എവടെ വേക്കൻസ്.
ഇവടെ അടുത്തൊരു ബാങ്കിലന്നെ ഉം ഇസാഫ്‌ സാഫ്‌.
ആഹ് ആഹ് ആഹ് ആഹ് ആൾക്കാരുണ്ടോ അവ്ടെ തോനെ ആൾക്കാരുണ്ടോ?
ഇല്ല ഇന്ന് കൊർച് ആൾക്കാരോള്ളു ഓപ്പറേഷൻ ടെയ്റ്റല്ലേ. അതുകൊണ്ട് കൊറച് അച്ചാ അവ്ടെ റൂമില് അവ്ടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കെട്ടോ.
ആഹ്
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവ്ടെ റൂമില് കെടക്കുന്നു
ഹ കഴിച്ചോ
ആഹ് ഇപ്പ കഴിച്ച് രണ്ട് ഇടലി കഴിച്ച്
ആഹ് ഞാൻ ബിരിയാണി കയിച്ച് അതിന്റെ ഉറക്കാന്ന് തോന്നുന് വരുന്നത്.
ആഹ്
ഏഹ്
ബിരിയാണി യൊക്കെ കഴിച്ചോ
ആഹ് ബിരിയാണി കഴിച്ച്
ഏഹ്
എന്തോസ് എന്തോ സൗണ്ട് കേൾക്കുന്നു.
ഏഹ്
എന്തോ സൗണ്ട് കേൾക്കുന്നു നടക്കുന്നത്.
ആഹ് അത് ഇവടെങ്ങനെ വണ്ടിയൊക്കെ പോകുന്നല്ലേ. അപ്പൊ അതിന്റെയൊക്കെ സൗണ്ട് ആയിരിക്കും.
ആണോ. പിന്നെ അമ്മ ജോലിക്ക് പോയോ?
ആഹ് അമ്മ ജോലിക്ക് പോയി എന്ന അവിടാ അമ്മയൊക്കെ ജോലിക്ക് പോയോ.
ആഹ് ഇല്ല ഞാനും അമ്മയും അമ്മാമ്മയും കൂടെ ഇട്ടാ വന്നത്.
ആണോ
ആഹ്
മറ്റേ കൊ കൊച് പോയായിർന്നോ.
ആഹ് കുഞ്ഞു പോയി.
ആഹ് എന്ന് കൊണ്ടാക്കിയവളെ
സ്കൂള് തുറക്കുന്നതിന്റെ തലേന്ന് കൊണ്ടാക്കി. ഇവടെന്നും കടയൊന്നുല്ല. കടയൊക്കെ അവധി ഇന്ന് വെള്ളിയാഴ് ച്ചായോണ്ട് കടെയെല്ലാം അടചന്നും തോന്നുന്നില്ല. നിസ്കരിക്കാനൊക്കെ ആൾക്കാര് പോവൂലെ അപ്പം.
ഓ
പ ഇപ്പൊന്നുകൊണ്ട് അലച്ചൊഞ് ദാഹിക്ന്ന്.
ഞാനിപ്പോ അവിടെ കസേരയിലിരുന്നായിരുന്നു ഇപ്പൊ അവിടെ നോക്ണ മൊത്തം കെളവിന്മാര് കളവന്മാര് കാരണം വയ്യ.
ആഹ് ഭയങ്കര ചൂടായിരിക്കും അല്ലോ
ആന്ന് ഇവിടെ പിന്നെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ടായോണ്ട് തണലുണ്ട്
ആ ആ ആ ആ ആഹ്
ഇനി ഉച്ചക്കിനി ഓട്ടോയില് പോവണം
ഏഹ്
ഇനി ഉച്ചയ്ക്ക് ഇനി ഓട്ടേ പോണം നിങ്ങളെ എങ്ങനെ വന്നേ
ഞങ്ങള് ബസ്സിലാ വന്നേ ആഹ് ഇവട്ന്ന് അപ്പുറത്ത് തന്നെ ബ സ്റ്റോപ്പേ വെളിയിലോട്ടെറങ്ങുന്നത് ബസ്റ്റോപ്പാ അവടെ ബസ്- ആഹ്
നമുക്കേറാ പറ്റും
ഹലോ ഞങ്ങക്കങ്ങ് ദൂരെ പോണം കൊറച്ച് നടക്കണം അപ്പൊ ഓട്ടെ പോണം
ഏഹ്
ഉം എന്നാ ശരി ഞാൻ വിളിക്കാട്ടോ
ആഹ് ശരി എന്നാ
ഓ ശരി